ആഹ് എന്തൊക്കെയാ വർത്താനം
ആഹ് ഇങ്ങനെ ഇരിക്കുന്നു.
സുഖന്നെ മയൻ ഇന്നിപ്പ മയല്ല മയന്റെ ഒരുക്കുണ്ട് ഇരുള് പിടിച്ചെടക്കുന്നുണ്ട്.
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഉം ചായ ഒക്കെ കുടിച്ചോ?
ഇല്ല ചായൊന്നും കുടിച്ചില്ല നിങ്ങൾ ചായ കുടിചോ?
ആഹ്
എന്താ ചായക്ക് ഏഹ്
ചായയുടെ സമയം ഓഹ് പ്രത്യേകിച്ച് അങ്ങനെ കടിയൊന്നും ഉണ്ടാക്കല്ല എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കാണുമല്ലോ പിള്ളേർക്ക് അതൊക്കെ മതി ഇല്ല ബ്രെഡോ ബേക്കറി ആയിട്ടല്ലേ ബ്രെഡോ? റസ്കോ അങ്ങനെ നിർബന്ധ ഒന്നുല്ല
ഇവിടെ പിന്നെ അങ്ങനെ ചായാരും അങ്ങനെ കുടിക്കലില്ല ആണ്ങ്ങളാരെങ്കിലും അല്ലേ കിള്ളേ നമ്മൾ വെണ്ണ്ങ്ങളങ്ങനെ ചായടിക്ക് പിന്നെ ഇടക്കപ്പഴെങ്കിലും പൂതിയൊക്കെ വരുമ്പോ എന്തേലും ണ്ടാക്കി കുടിക്കും ല്ലാതങ്ങനെ ചായ നിർബന്ധം ഒന്നില്ല
ഇല്ല ഇല്ല ചായ കുടിയെ ഇല്ലെ അതോ വൈന്നേരം ഇല്ലെന്നേ ഉള്ളൊ രാവിലെ ഉണ്ടോ?
രാവിലെ ഇണ്ട് രാവിലെ കാൽച്ചായ നിർബന്താണ് എല്ലാർക്കും വൈകുന്നേരം അങ്ങനെ ആരും കുടിക്കൂല്ല.
കുടിക്കത്തില്ല ആഹ്.
ഉച്ചക്ക് പിന്നെര്ന്നു സ്പെഷ്യല്?
ഉചക്ക് ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചാര്ന്നു. അതെ ഉം വേറെ
ഇങ്ങളന്നെയ ഫുഡ്ഡൊക്ക പാകം ചിയ്യല്?
അതെ അതെ അതെ നമ്മള് തന്നെയ. ആഹ് അവളങ്ങനെ പിന്നെ ആവ് കുക്കിങ്ങില് വല്യ ഇതൊന്നല്ല അത്യാവശ്യം നമ്മള് സധനം ഉണ്ടാക്ക് ള്ളത് അല്ലാതൊന്നും പരീക്ഷണങ്ങളോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല.
ഏഹ് അങ്ങനെ ഒന്നും ചെയ്യൂല്ല. ഏഹ് എന്ത ഇണ്ടാക്കനറിയും ഇങ്ങക് സ്പെഷ്യല്.
അങ്ങനെ അങ്ങനെ ഉണ്ടാക്കലൊന്നുല്ല നമ്മള് സാധാര്ണ വീട്ടില് ഉണ്ടാക്ക അങ്ങനെയെ ഉള്ളു അല്ലാതെ ഈ യൂട്യൂബ് നോക്കി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ആരേലൊക്ക എന്തേലൊക്ക ഇങ്ങനെ ഉണ്ടാക്ക്ന്ന കാര്യം ഇങ്ങനെ പറയുമ്പ കേൾക്കുമ്പ ത്തേക്കിനും അങ്ങനൊക്കെ എന്തേലും ചെറിയ രീതി ചെയ്യന്നേ ഉള്ളൂ അങ്ങനെ എങ്ങന പാചക പരീക്ഷണൊക്ക ഉണ്ടോ?
ആഹ് ഞാനിങ്ങനെ ഓരോ യൂട്യൂബിലൊക്ക നോക്കീട്ട് ഇണ്ടാക്ക ഒക്കെ ചെയ്യും.
ഉണ്ടാകുംല്ലേ ആഹഹാ ഹ ഹാ ആഹ് എന്നാ ഇന്ന്
റ്റു അല്ല
ആഹ് ഹാ ഇന്ന് പ്രത്യേകിച്ച് വല്ലൊം ഉണ്ടാക്കിയോ?
ഇല്ല എപ്പഴെങ്കിലൊക്കെ സ്പെഷ്യല് ഇണ്ടാക്കൊള്ളു ഇന്ന് കാര്യായിട്ടൊന്നുല്ല
ഇല്ലലേ ആഹ് ഹാ ഹാ ആഹ് എങ്കെ എന്തേലും ജോലിയ്യ്ന്നുണ്ടൊ അതോ വീട്ടമ്മയാണൊ
ല്ല വീട്ടി തന്നെ വീട്ടി തന്നെ ജോലി
വീട്ടി തന്നെ അത് സരിയാ ആഹ്
ഏഹ് പ്പൊ രാത്രികക്ക് എന്തെങ്കിലും ഇണ്ടാകും കൊഴപ്പല്ലാതെ പോയി ചൂടല്ലെ ഇപ്പൊ ഉം വെക്കേഷൻല് എവടെ പോയൊ ഇങ്ങള്
വെക്കേഷന് ഞങ്ങള് ചെറിയൊരു ട്രിപ്പ്‌ ആ നമ്മള് ടൂർ പോവലൊന്നും അല്ല ചെറുതായിട്ടൊന്ന് കൊല്ലൂര് അമ്പലത്തിലൊന്ന് പോയാർന്നു കൊല്ലൂര് ഒന്ന് പോയി ആഹ് അതേ ഉള്ളു അല്ലാതെങ്ങും പോയൊന്നുല്ല പിള്ളാര് ഇവടെ പിന്നെ ബീച്ചില് പോണോന്നൊക്കെ പറ്ഞ്ഞ് വഴക്കുണ്ട് മഴെ വൈകുന്നേരല്ലെ നമുക്ക് പോകാൻ പറ്റത്തുള്ളു ഇപ്പ അന്നേര്ത്തിന് ഈ മഴക്കോളും ഇടീം ഒക്ക കാണുമ്പൾത്തേനെ അങ്ങ് ആഹ് അങ്ങ് പിന്ന അങ്ങ് ഇതാവും ഇപ്പൊ സ്കൂളും തൊറ്ക്കാറായി
ആഹാ സ്കൂള് തൊറ്ക്കാന ആയല്ലൊ ഇഞിപ്പൊ
അതെ അതെ
പിന്നെ എന്തൊക്കെ ഇഞിപ്പൊ രാത്രി എന്ത ഇങ്ങള് സ്പെഷ്യൽ ഇണ്ടാക്ക
രാത്രിയില അങ്ങനെ സ്പെഷ്യലൊന്നുല്ല പിള്ളാർക്ക് എന്തെങ്കിലും ചപ്പാത്ത്യോ ഒക്കെ അങ്ങനെ ഉള്ളു അല്ലേ ചെലപ്പൊ ഓട്സ് കഴിക്കുന്നു പിള്ളേര് ചെലപ്പൊ ഓട്സ് ആയിരിക്കും കഴിക്ക്ന്നെ എനിക്കങ്ങനെ സ്പെഷ്യലൊന്നുല്ല ഞാന് പിന്ന ഉച്ചയ്ക്ക് വൈകിട്ടു എല്ല ഊണ് തന്നെ കഴിക്കും
ഏഹ്
ആഹ് പിള്ളാര് ചെലപ്പം എന്തെങ്കിലും ഒക ചെൽപ്പം ഊണ് കഴിക്കും അങ്ങനെ എങ്ങും പോയൊന്നുല്ലേ
ആഹ ഞങ്ങളിപ്പോ ആ രണ്ടു ദിവസം മുമ്പ് ഇപ്പോ വയനാട് പോയി വന്നു
വയനാട് ഓ അങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ
ആഹ് അടിപൊളിയായിരുന്നു ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട പോയതായിരുന്നു
അതെന്നെ കൂട്ടുകാരും കൂടി പോയതാണോ അതോ
കൂട്ടുകാരല്ല ഞങ്ങ കസിൻസ് എല്ലാരും കൂടെ ഇ കാക്കാന്റെ മക്കളും ആ ഒരു ദിവസത്തേകയുള്ളൂ
ആഹഹ് ആഹ് ആഹ
വിളിച്ചു പറഞ്ഞോ
വന്നു ആഹാ ആ ഹാ ഉ ഈടെ എങ്ങാനും ആണോ പോയത് അതോ
വയനാട്ടില്
അല്ല ഈ ഇടക്ക എങ്ങെനു ആണോ പോയത് അടുത്ത്
ആ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴച്ച പോയതാ
അത് ശരിയാ ആ ഹ
വെള്ളിയാഴ്ച പോയി ശനിയാഴ്ച തിരിച്ചു വന്നു
അത് ശരി ഒരു ദു ഏ വെള്ളിയാഴ്ച എങ്ങനെ വൈകുന്നേരം പോയോ
അല്ല വെള്ളിയാഴ്ച രാവിലെ പോയി എന്നിട്ട് അവിടെ താമസിച്ചു
ആഹ ആ അത ആ ഒരു ദിവസത്തെ എല്ലാരുന്നനോപ്പം ആഹ ആ് എങ്ങനെ ഉണ്ടായിരുന്നു ആണോ അവിടെ എങ്ങനെ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ എങ്ങനാ നമ്മുടെ പോലെ തന്നെയാണോ അതോ
അല്ലല്ല ഹ ചൂടൊന്നുല്ല അവിടെ
ഇല്ല ഇല്ല ആഹ് ആഹ് ആഹ ആഹ അവ്ടെ ന്ന്ട്ട് എവ്ടെക്കെ പോയി?
ആ അവിടെപ്പോയിട്ട് വേറെടി പോയിറ്റുന്നുല്ല അവിടെ തന്നെ ഒന്ന് അവിടെ ഏരില് ന്നെ ഒന്ന് കറങ്ങി. അത്രെ ള്ളൂ ഞമ്മൾ ലേഡീസ് മാത്രല്ലേ വേറെ ആരുല്ലാലോ. പ്പ പൊറത്തെടെ പോയിറ്റൊന്നു ണ്ടാവില്ല ആ.
ആഹ അങ്ങനെരു യാത്രയായി അവധിക്കല്ലേ.? ആ പിന്നെ സിനിമെന്നും കാണാ പോയില്ലേ പടത്തിനൊന്നും പോയില്ലേ?
മൻസ്സിലായ്ല?
പടത്തിനൊന്നും പോയില്ല.
ഇല്ലല്ല ഇല്ല പടത്തിനോന്നും പോയില്ല.
ഇല്ലല്ല ആ ആ ആഹ് അയ്ന ങ്ങനെ പോകാറൊന്നും ഇല്ലേ അതോ?
ഇല്ല പടിപ്പിനൊന്നും അങ്ങനെ പോക്കില്ല.
ഇല്ല ഇല്ല ആഹ് പിള്ളാര് പിള്ളാരില്ലേ?
പിള്ള ഇല്ല ഇൻകി മക്കളില്ല.
ഇല്ല ഇല്ല ആഹ ഹാ ഹാ ആ. അത് ശരി മ് ഇനിപ്പ എന്താ വൈന്നേരം?
വൈന്നേരം സ്‌പെഷലൊന്നുല്ല ഇങ്ങനെ വെറ്
ഇല്ല വെറുതെ ഇരിക്കുന്നു പണിയൊക്കെ ഒതുങ്ങി.
എന്ത്?
പണിയൊക്കെ ഒതുങ്ങിയോന്ന് ജോലിയൊക്കെ?